സുഖാണ് സുഖാണ് കൊഴപ്പൊന്നൂല്ല നല്ല വർത്താനം.
അല്ലാതെ, പണിയൊക്കെ കഴിഞ്ഞോ?
പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ഫുഡിനുള്ള രാത്രിക്കത്തെ ഫുഡിനുള്ള ഒക്കെ റെഡി ആയി.
അഓ
പക്ഷെ രാത്രിയില് ഫുഡ് റെഡിയാക്കി ഇപ്പൊ ഫ്രീ ആയി.
ആ എന്താ കറിക്കൊക്കെ കറിക്കൊക്കെ എന്താ?
കറിക്കാ കറിക്ക് കുമ്പളം കറി മോര് ഒഴിച്ച കറി പിന്നെ ചിക്കന് വര്ട്ട്യേത് ഇന്നും കൊർച്ച് പണിക്കാര്ണ്ട് വീട് പണി നടക്ക്ണൊള്ളു അപ്പോ കൊർച്ച് ഗ്യാപ് വ രണ്ടു വർഷം മുന്നേ അങ്ങനെ വീടു പണീ തൊടങ്ങിയെച്ചീന്നു അപ്പൊ അവ്ടെ ഇട്ട് വീണതെയ്ന്നു ന്താണ് വാർപ്പ് കയ്ഞ്ഞ് അങ്ങനെ കെട്ക്കെയ്‌നു ന്തായാലും വയറിങ്ങിന്റെ പണിക്കാര് ണ്ടായിനു അപ്പൊ അവര്ക്ക്ള്ള പണിക്കാർക്ക്ള്ള ഫുഡ് റെടിയാക്കാപർഞ്ഞപ്പള് ഇന്ന് പയറുപ്പേരീം ഏ കുമ്പളൻ കറിയും പിന്നെ ചിക്കൻ വരട്ട്യേതും ക്ക ഏ ചിക്കന്റെ കടേലാണ് അപ്പൊ കൊർച്ച് ചിക്കന് കൊട്ന്നപ്പാങ്ങനെ വര്ട്ട്യേതൊക്കെ അപ്പോ ചോറണ്ടായ്നീല്ല രാത്രി ക്കെക്ക് ഓൻ കൊർച്ച് ചോറ് വെയ്ച്ചി അതെന്നെ മക്കളൊക്കെത്രണ്ട്
മക്കള്തൊക്കെ അങ്ങനെ പോവ്ന്ന് ഇൻക്കീ മൂന്നാള്
ഏന്ത്
ഏ രണ്ട് ചെറിയ ആൺകുട്ട് രണ്ട് ചെർത് എര്ട്ട കുട്ടിയേള് ഓരഅങ്കൽവാടീലാണ് വ വല്യോന് യു കെ ജീ ല്
ഏ ആ നെൻക് മൂന്ന് ആൺകുട്ട്യാളാണ് വല്യേത് പ്ലസ് ടുകിൽ പരീക്ഷ എയ്ഞ്ഞിരണ്ടാമത്തത് ആറാം ക്ലാസില് മൂന്നാമത്തത് ഒന്നാം ക്ലാസില് എവിടേണ് ഏരിയ ഏത് ഭാത്താ
ഞാൻ യൂനിവേഴ്സിറ്റി
ആ ആ ആ ആ തിരൂരാ മറ്റേ കാൽക്കറ്റ് ല്ലെ ആ ഞമ്മള് ആ
ആ
വ അ ഞങ്ങള് തിരൂര്
തി ആ വിടെ അടുത്തന്നെല്ലേ ആ ക്ക ഒരെ അയൽവാസ്യേളായിട്ട് വരും മക്കളൊക്കെ പിന്നെ പഠിക്കലൊക്കെ ണ്ടെ
ആ പ്പ എർ പിന്നെ പ്ലസ് ടു കാര്ടെഒന്നു ആയിറ്റില്ല കൊടുത്ത് നോക്കീറ്റൊള്ളൂ മറ്റോര്ത് മറ്റൊലൊ ക്ലാസ്സിനൊക്കെ പള്ളീ പൊയ്ക്ക്ണ്
ആ ഹസ്ബൻ്റ് ഭർത്താവ്
ഇബടല്ല ഏ കടേ പോയ്റ്റ്ണ്ട് അവ്ടെ ഡ്രൈവറാണ് അപ്പൊ ഉച്ചക്ക് വരും ഫുഡ് കഴിക്കാൻ വന്ന് പ് ഒ കൊ കൊർച്ചേരം കെടന്നൊറ ഉറങ്ങി നീച്ച് പോയി കടേല് ഡ്രൈവറ് എന്നറീലെ
ഡ്രൈവ് ഹാ ആ ആ ആ ഡ്രെ
അവ്ടെ പണിട്ക്കും ചെൽപ്പൊ പണിട്ക്കും
ആ അപ്പോ എർച്ചിക്ക് വാമക്ഷാമണ്ടാവുല
അതൊന്നുല്ല അള്ളാ മുട്ടക്കു അർച്ചിക്കൊന്നും വാണ്ടാത്ത കൊഴ്പ്പൊള്ളു
ആണ്ലേ അതൊക്കെ ണ്ടാവുല്ലേ
അള്ളാ അതൊക്കണ്ട് അതൊക്കെ നല്ല അഏ ഞ്ഞിപ്പോ ഒന്നിനും മുട്ട്ല്ല പക്ഷെ മ്മക്കൊ വ ആകെള്ളൊരു സങ്കടം വീടായ്റ്റില്ലല്ലോ ന്ന്ള്ള ആ ഒറ്റൊരു താ വീടായ്റ്റില്ല അത്രൊള്ളൂ ദുആ ചെയ്യിം
അവൊ ഹൊ അഹ് ക്കപ്പൊ പ്പൊ ന്ക്ക്ണ വീട്
ന്ക്ക്ണത് തറവാടാണ് അത് പൊളിയ ഏ ചോർക്കി ചൊ ഏ പയേ വ് ആ അവർക്കും വേറെണ്ടാക്കണ്ട്യേരും ട്ടോ അവര്ക്ക് എളേച്ഛന് രണ്ട് കുട്ടിയേള്ണ്ട് ഓല് പ്പ ല്ല്യ വടെ നാളെ മദ്രസ ഇല്ല്യാത്ത കാ പൊയ്ക്ക്ണ് ഉം പ്പൊ ഞാനും ന്റെ രൺ മു മൂന്ന് മക്കളൂണ്ട് പ്പൊ മക്കളിങ്ങനെ പള്ളി പോയ കാരണം വലിയ മോന്
അതൊക്കെറെഡിയാവോടോ കുറച്ച് കയിഞ്ഞ അതൊക്കെ റെഡിയായി
ഉം ഇങ്ങള് ഇങ്ങള് തീരൂരേന്ന് പറഞ്ഞതല്ലാതെ
കാലിക്കറ്റ് യൂനീവേഴ്‌സിറ്റി ആ നമുക്കിവിടെ ചിക്കൻ ഇറച്ചിക്കൊക്കെ വില വേണട്ടോടോ നമ്മക്ക് ഇപ്പ അങ്ങനൊന്നുല്ല ഇപ്പ എറച്ചിക്കൊക്കെ ഭയങ്കര വിലല്ല ഇപ്പൊ
പണിക്ക് എല്ലെങ്കിലും കൊണ്ടരലുണ്ട്ട്ടോ നമുക്ക് അങ്ങനത്തേനും ഒന്നും ഒരു മുട്ടും വര ഫുഡിന്റെ കാര്യത്തിലൊന്നരു എല്ലാം കോണ്ടും ആയിച്ചി ലൊക്കെ എല്ലാ കാര്യത്തി തിനും ഓക്കെ ഈ ഒരു വീടില്ലന്നുള്ള ഒരു എന്തെങ്കിലൊക്കെരുത് വരില്ലമ്മക്ക് അതിലൊന്നും എനിക്ക്
അതൊക്കെ ഇട്ക്കാ ആൺകുട്ടിള് അല്ലേ
ഇപ്പ ചെറിയൊരു ആക്സിഡന്റും കാര്യൊക്കെ വന്ന് അപ്പൊ അങ്ങനെ ആ നല്ല ആക്സിഡന്റ് ആയിരിക്ക കാർ ആക്സിഡന്റ് ആയിട്ട് ഇനിക്കൈ നല്ല മോ പേരിക്ക്ണ്ടയിന്നു ഇത് മക്കളും ഞാനൊക്കെ കൂടീട്ട്ഫങ്ഷന് പോവായിരുന്നു പ്പോ ആ.. ആം ഇപ്പൊ പിന്നെ അന്ന് അങ്ങനത്തെരു പ്രശ്നം അതിന്റെ മുന്നെ ഇതേ പോലെ ഇക്കൊരു ഗർഭണ്ടായിന്നു നാലാമത്തത് നാലാമത്തത് അപ്പൊ അതില് കുട്ടി മരണോ ഇനിക്ക് പ്രഷർ അടിച്കേറീട്ട് പെട്ടെന്ന് കുട്ടി മരിക്കലും തൊക്കെ അങ്ങനത്തെ ആ പ്രശ്നം അപ്പൊ അത അവിടെ വീട് പണി അവിടെ വിട്ടു നിന്നു ഞാ ഞാനിന്റെ വീട്ടിലും പിന്നെ പ്രസവം കെയ്യട്ടെ ച്ട്ട് ള്ളെ തറപ്പണി കഴിഞ്ഞിട്ട്
ആ സ്ഥലോക്കണ്ടോ വീട് പണി വെക്കാന്
തോടങ്ങീല അങ്ങനെ പിന്നെ എന്റെ പ്രസവം കഴിഞ് വന്ന ഉടൻ തന്നെ വേഗം വീട് പണി തുടങ്ങി വാർപ്പൊക്കെട്ട് അപ്പൊ പിന്നെ കല്ലൊക്കെ കിട്ടാത്തഅന്ന് പാട ത്തിന്റെ അടുത്തായ കാരണം കല്ലും മണ്ണുതൊന്നും വരും എത്തൂല അവേനൽക് വേനലാവേന്നെ വേണം ആ ഇനി ഇന്റെ ആക്സിഡന്റ് ആയി കഴിഞ്ഞകുറി ഇതേപോലെ തേക്കണം വിചാരിച്ചപ്പോത്തിന് ആക്സിഡന്റ് ത അതിനും കൊറേ ലക്ഷങ്ങൾ ചെലവായി വന്നപ്പോത്തിന് ഇപ്പപ്പോ ഇക്കാക്ക് ചെറിയൊരു അസുഖംതക്കെ ഇപ്പോ പ്രഷറും ഷുഗറ ഉള്ള ആളെന്നെ പക്ഷെ പെട്ടെന്ന് പ്രഷറും സോഡിയം ഇതൊക്കെ അറ്റാക്ക് പോലുണ്ടായിട്ട് ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ഇതൊക്കെ ആയിട്ട് ഐസിയും കാര്യൊക്കെ ആയിട്ട്
അയ്യോ ആ അതൊക്കെ ഇണ്ടാവണ്ടോ അതന്നും പേടിക്കേണ്ട അതൊക്കെ എന്തായാലും ഉണ്ടാവും നമക്ക് അറിയുല്ലെങ്കിൽ നമ്മൾ അങ്ങട് എയ്ദ
അപ്പ അപ്പൊ അങ്ങനെ അങ്ങട് വീണ് എന്താ വച്ചാ മണല് കയറ്റി തേക്കന്ന് ള്ളതില് പിന്നെ മണല് കാത്ത് കാത്ത് കാത്ത് കാത്തിരുന്നിട്ട് മണൽ കിട്ടി രാത്രിയിൽ അവൽ കള്ള കടത്തി അങ്ങനെ കൊടുന്ന് ഇറക്കിത വന്നതയിന്നു
ആ യ്യോ
അങ്ങനെ അവർ എറക്കി തന്നു വരും മുമ്പ് കാഷൊക്കെ റെഡി ആക്കി നമ്മൾ ആ കാഷോക്കെ ഗോൾഡ് പണം വെച്ചിട്ട് റെഡിയാക്കി വന്ന അപ്പളാണെങ്കിൽ ഹോസ്പിറ്റൽ കുറച്ചു കൂടെ വയറിങ്ങിന്റെ പണിന്റെ അച്ഛനെന്നെ എടുകയ് ഇക്കാന്റെ അനിയനന്നെ ഇട്ക ഓന് ഇന്ന് രണ്ടാ ൾ ക്കാരായിട്ട് ഫുൾ ആക്കണ്ടായിന്ന്
പോ ആ അങ്ങനെ നമ്പ ക്കാ ആ പൈസ കിട്ടും പണിക്കാര് വീട്ടിലുണ്ടായോ ണ്ട്
ഓൻ ഓൻ ഒറ്റക്കിടുത്താവൂല ഓന് ഇതേപലെ ലീവ് ഉള്ളന്ന് മാത്രം ഇടക്കലയിന്നു ഇന്റെ മോനും ഓനും കൂടെ കുട്ടിആളെ അടുത്ത്ന്ന്ട്ട് പക്ഷെ ആ ലീവ് ലീവ്കയ്യാ അപ്പൊ ഇടുത്ത് തീരൂല ഇപ്പഅടുത്ത് ഇഞ്ഞി തേപ്പിന്റെ പണിക്കാരിന്റായിന് അപ്പോത്തിന് ഇക്കാനെങ്കി ഇച്ച് ഇന്ന്പ്പോ വൈകു വൈകുന്നേരം വരെ പണിക്കാര് രണ്ടാള് ഇണ്ടായിന്നു
ഇപ്പങ്ങനെ തീർക്കട്ടെ ഒരോന്ന് ഒരോന്ന് ഒപ്പരം എന്തായാലും തീർക്കാണ് പമ്മളെ കയ്യില് ബാലൻസ് ഇണ്ടാവൂല കൊറേച്ചേ കൊറേച്ചേ തീർത്ത അതായി ഒപ്പരെട്ക്കാമ്പഴാല്ലെങ്കിലും പൈസണ്ടാകൂല കൊറേച്ചേ കൊറേച്ചേ ഇട്
അതന്നെ കൊറച്ച് കൊറച്ച് കൊറചെന്നെ ന്നാലും അങ്ങനെയല്ല പണ്ടേ ആദ്യന്നാണ് ഗൾഫൊക്കെ അയ്ന്ന് നമ്മക്ക് ശ്രദ്ധി ശ്രദ്ധിക്കായല്ല കുടുംബത്തിന്റെ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ കാരണം കുടുംബം ഒന്ന് കരകേറട്ടേച്ചി നിർ നിന്ന് ഇവിടെ നാല് പൊൺകുട്ടികളാണ് നാല് പെൺകുട്ടികളെ താഴെയാണ് ക്കാ
ആഹ്
പിന്നെയമക്ക് കുടുംമ്പെന്നാല് പൊൺകുട്ടികളാ ഓരൊക്കെ പെങ്ങന്മാര കല്യാണം കെയ്ക്കുവലോ അവര ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോ നമ്മൾക്കൊന്നും ഇല്ലാതായി ഇതൾക്ക് വിട്ട് പോന്നംമാ അമ്മ പ്പ ഇവിടക്കെ കൊഴഞ്ഞ് കെടക്കേരിന്നു അപ്പം ഉമ്മാന അപ്പൊ ഉമ്മ പ്പൊക്കം സുഖമില്ലാത്ത ആൾക്കാരായപ്പോ ആള്കൊൾപ്പൊക്കെ നിർത്തി വന്നു
പോന്നേ
അന്ന് ഞാനൊരു മരിയോള് മാത്രെള്ളു വേരിന്ന് പിന്നെ എൻക്ക് വേണ്ടി പത്ത് കൊല്ലം കഴിഞ്ഞേന്റെ ശേഷമാണ് ച്ചത് ത്തിന് കൊടുന്ന് അങ്ങനൊക്കെ ആയിറ്റ്
എന്തായാലും നല്ലോല്ലായിട്ട് പോയി വരുടു അതൊക്ക ഒന്നു നോക്കട്ടേ കൊറച്ച കൊറച്ച് കഷ്ടപ്പാടുണ്ടെങ്കില് പിന്നെ നല്ലതായി
ആഹ് അതന്നെ ആ ഒരുപാട് കഷ്ടപ്പെട്ടിക്കണ് അയിന്നൊക്ക അള്ള ഒരുപാട് പാട് നമ്മള് പ്രാർത്ഥി പച്ചേനനുസരിച്ച് അള്ള് പലേ വഴി നമുക്ക് കാണിച്ചു തന്നിക്കണ് പക്ഷെ ഇപ്പള്ള വെഷ്മം ഇതാണ് പലതോണ്ട് വെഷമിച്ചിരുന്നു ഇമോഷന്നും അപ്പത്രൊന്നും ഇല്ലേലും
എന്താ എല്ലാവരും അൽപ്പൊരിതിണ്ടാവുമ്പോ ഒരു വീട്ണ്ടാവണേ ഏശോം നല്ല കാര്യ തന്നെയല്ലേ
ആഹ് അമ്മുമ്മ വെയ്യാതെ കെടുക്കണകാരാണം ആളുകള് എൽഫക്കോം ട്ട് പോന്ന് പിന്നാ ആട്ട് പോയോല്ല്യാ ലൈസൻസ് കാര്യതൊക്കള്ള ആളെന്നേ പിന്നെ പോയില്ലാ ഓഹ് പോവാങ്ങനെ നോക്കും ഏഹ് അതന്നേണ് കടേല് ഞാൻ പറഞ്ഞ് ചിക്കൻ കടേലാണ് പോവാതെ കൊറ്ച്ചിപ്പം ലീവൊക്കായിറ്റ് നീയ് നാളെ വെയ്യാതക്കാഴ്റ്റേ മ്മ്ട കൊറച്ച് നിന്നേ ഇപ്പോ സുഖൊണ്ടക്കായ്റ്റ് യ് നീ പ്രഷറും ഷുഗറൊക്കെ ഉണ്ടായകാരണേ അവക്ക് പ്രായൊന്നുന്നില്ല്യാ ആളെക്കായ വല്യൂര് ഇവിടെ നർക്കും പക്ഷെ പറഞ്ഞിട്ടും കാര്യയില്ല
ആ
ചെറുപ്പത്തി തന്നെ തു വന്നതാണേ അതുകുടുങ്ങി
അപ്പൊ ചെയ്യേന്നെ ഇതായിട്ട് കാര്യല്ലല്ലോ
ഉം ഈ ഓൺലേൻവർഷം ഇങ്ങനെ നമ്മള് ഇങ്ങനെ ഇതായിറ്റു പോവുമ്പം നമ്മള് കാണും പോവ്വാന്നല്ല ഒണങ്ങി
പിന്നെ ആൺകുട്ടിയല്ലേ ഓര്ക്കൊരു പണിയായിട്ട് ഓര് ജീവിതാക്കോളും
ആ ഒന്ന് വിചാരിക്കണം ആ ഒരു പ്രതീക്ഷ ഒന്നേ ഉള്ളൂ നമ്മള് നോക്കാനും ചെയാനും ഒന്നുല്ല എന്താ ചെയ്യാ
പഴേതാവുമ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല അവര് ഓരോ ജീവതം ഇണ്ടാവല്ലോ
ആൺകുട്ടികളാന്ന് ഇള്ളാര് ഇത് പക്ഷെ ആൺകുട്ടികളാണെങ്കിലും വേറെ വേറെ പറഞ്ഞു ആൺകുട്ടികളാണെങ്കിൽ ഞമ്മക്ക് ആൺകുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ എല്ലാരും പറ ആൺകുട്ടികളാവും ആൺകുട്ടികൾക്ക് നമ്മളാണ്ടെ എറക്കി കൊടുത്തെങ്ങിട്ട് ഇന്ന് പെൺകുട്ടികളുള്ളോർക്ക് ബേജാറില്ല നാൺകുട്ടി ഉള്ളോർക്ക് വേജാറ്
ആഹ് അതാണ് ആൺകുട്ടേക്ക് ആൺകുട്ടികള് ഇണ്ടാവുമ്പോഴാ വേജാറ് പെൺകുട്ടി എന്താ പെൺകുട്ടികളാ വേജാറ്
ആ ആണിന് ആണും പെണ്ണിന് പെണ്ണും ഉം ഞാൻ അങ്ങനെ ഇക്ക് ക്ക് പൊൺകുട്ടികൾക്ക് വെച്ചിട്ടത്രക്ക് ഇഷ്ടേയിരുന്നു പക്ഷെ ഞാൻ പ്രസവിക്കണ് ഒക്കാ ആൺകുട്ടികള്തന്നെ ഇവിടെ ഞാഈ ഫാമിലില് ആൺകുട്ടികളാണ് കൂടുതൽ പെൺകുട്ടി
കൂട്തൽ പെങ്കുട്ടിയളില്ലാ അത് തന്നെ നല്ലൊരു പെൺകുട്ടിയൊക്കണ്ടാവുമ്പം നമ്മക്കൊരിതാണേനും
ഏഹ് നമ്മക്ക് വാണം ഇന്റെ വീട്ടില് അയിനുവാണ്ടിട്ട് നാല് പെൺകുട്ട്യളാ ഞങ്ങള് രണ്ടാങ്കുട്ട്യോളും ഏഹ് രണ്ടാങ്ങളാരും ഇവടെ അങ്ങൻതന്നെ നാല് പെണ്ണും അമ്മായിമാക്കും ഇവട്ത്തെ ഇമ്മാക്ക് നാല് പെണ്ണും രണ്ടാണും
രണ്ടാളും
താത്ത നാത്തൂമാര്ക്കൊക്കപ്പൊ പേരക്കുട്ടിയളും വല്ല്യ വല്ല്യ നാത്തുന്മാരാണ് അവർക്കൊക്കെ മക്കളൊക്കെ കെ ട്ടിച്ച് പേരക്കുട്ടിളൊക്കേയിക്ക്ണു പെമ്മക്കളും കെട്ടിച്ചിക്ക്ണ് ആമ്മക്കളും കെട്ടിച്ചിക്ക്ണ് കല്യാണം കഴിച്ച്ക്ക് എല്ലാരും ചൊല്ലും ഒരു വിധൊക്കാഴിക്ക്ണു നാല് പെങ്ങന്മാര്ക്കും
നാല് പെങ്ങമ്മാര്ക്കും എന്തായാലും നല്ലൊരു ജീവിതണ്ടാവട്ടെ എല്ലാവര്ക്കൊരു കഷ്ട പാടുല്ല്യാതെ ആരെ കിട്ട്യാലു ഒര് ര് ഇതായാലു ആവൂ ആ ഓ അതൊക്കെ എന്തായാലും ഉണ്ടാവുടാ അതൊന്നും കൊയപ്പില്ല അതെന്തായാലും ഉണ്ടാവും ആഹ് ആയിക്കോട്ടന്നാ ശെ
എന്റെ പേര് സേവെയ്തച്ചോണ്ടി
ഓഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ
ഉം പിന്നെ എന്നാ ഓക്കെ ഓക്കെ ടൈമായി ഞാഒന്നും കൂടെ വിളിക്കട്ടെ കട്ടെയ്തിട്ട് ടൈം നിങ്ങക്ക് ഫ്രീയല്ലേ
ആഹ് ആയിക്കോട്ടെ